ഇങ്ങളെ ഇവിടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നയാ കൊറേ ദിവസ ആയല്ലോ അറിവൊക്ക ഉണ്ടായിട്ട് എന്ത്യേ എന്താ ഒന്ന് വിളിക്യാത്തേ?
ഇച്ചിരി തിരക്കിലൊക്കെ ആയിരുന്നു ഞാനൊരു യാത്രയൊക്ക പോയീ ഒരു കല്യാണം ഒക്കെ ഉണ്ടായിരുന്നു ആ ആ ദൂര ആരുന്നു ആ ഒരു ഒരാഴ്ചത്തെ ഒരാഴ്ചത്തെ ചടങ്ങും കാര്യങ്ങളും ചെലവും എല്ലാം കൂടെ ഒരാഴ്ച നമുക്ക് ഒട്ടും സമയം ഇല്ലാതായി ആ കല്യാണത്തിന് പോയ യാത്ര ചെയ്യണം അവിടെത്ത ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം പിന്നെ ആഹ് അല്ല അല്ല പിന്നെ കുഞ്ഞുങ്ങൾക്കല്ല സ്കൂൾ അവധിയാ ത് കൊ വ് ആ അതും കൂടെ കൊണ്ടവാ നായിഴ്ച അവിടെ അങ്ങ് ചെിലവഴിച്ചത് ഉം ആ ആ സെറ്റ് വേ അങ്ങനെ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് കല്യാണ ഒക്കെ കൂടിഞ്ഞ് വന്ന അടുത്തേന് ഒരാഴ്ച പിടിച്ച് ആഹ് കല്യാണമൊക്കെ നമ്മളെ കൂ തന്നേ പിന്നെ ആഹാര തന്നെ നമ്മളെ നമ്മളെ സദ്യയിതാണ് ക്കുള്ള സദ്യയൊന്നും അല്ല ആ സദ്യക്കൊരു ചെറിയ വ്യത്യാസം ഉണ്ട് എല്ലാം മധുരമുള്ള കറികള തോനെ ആ തീയിലും അവീലും എല്ലാം ഉണ്ട് പക്ഷെ ഒന്നിനും എരിയില്ല എല്ലാം ഉണ്ട് നമ്മളെ നാട്ടിലെ സദ്യക്കാട്ടി ഒരുപാട് കറികളും എല്ലാം ഉണ്ട്. പക്ഷെ എരിയില്ല ഒന്നിനും. പരിപ്പിന് കളർ കുറവ് നമ്മളെയൊക്കെ പരി നല്ല മഞ്ഞ കളറല്ലേ അവിടെ വെള്ള കളറി എരി യ്യൂല
ത് പരിപ്പും അല്ലം തോന്ന രീല തൊമരേടെ ഏതാണ്ടാന്ന് തോന്നുന്നു നമ്മളീ നമ്മള് കുറച്ച ആൾക്കാരെ ഉള്ളി ചെറുപയറ് വെച്ചുള്ള പരിപ്പ് എടുക്കുന്നതും ഉം ആഹ് താ ആ പരുമയ് തൊമ പരിപ്പിന്റെ വല്ലോം ആയിരിക്കു അങ്ങനെരി കുന്നത്. അമ്മടെ കുറച്ച് ഏരിയേല് ഉള്ളു നല്ല പരിപ്പ് മീ ചെറുപയർ വെച്ചുള്ള പരിപ്പും തട്ടി എടുക്കുന്നത് ആ ചെറുപയർ വച്ച് നല്ലതായിട്ട് ചൂടാക്കി അലവാക്കിയെട്ത് അത് ഇത്ത് ത് വ് ആം പരിപ്പ് വെക്കുന്നത് നമ്മള് മാത്രേ ഒള്ളു. കുറച്ച് ഏരിയക്കാരെഉള്ളു. ഭാക്കി എല്ലാവരും പരിപ്പ് ന് തന്നെ വേറെ ഇത് ഉണ്ട് വേറെ ഒരു ഇതില് വെകുമ്പോ പിന്നെ പരിപ്പും വേ ത്തക്കായീം കുടിട്ട് വെക്കും. ചെറു വേ ചെറുപയറും എത്ത കായയും കൂടെ അതും നല്ല ട്ടേസ്റ്റാ. പിന്നെ നമ്മുടെ എ ചേല കല്യണ ങ്ങൾക്ക്ഓക്കെ പരിപ്പ് വന്നേവെക്കത്തുള്ളൂ. ചെറുപയർ നല്ല ബാക്കിയുള്ള പരിപ്പും പരിപ്പും
ഉം ആ പിന്നെ അതുപോലെന്നെ ഒരു പാട് സോ ഓ അങ്ങട്ടെ നെ കണ്ണങ്‌ മഞച്ചി സത്യ ങ്ങന്നെ ഇന്ന സി ഇങ്ങനെ ആഹ് ആഹ് അമ്മക്ക് കാശുള്ളോർക് എന്തും ആവാലോ വെ അവര് കൊടുക്കാൻ ഉള്ളത് എന്ത് ലാ അവരേ മനസ്സ് അതിന് പണ്ട് തൊട്ടെ കണ്ട് ഉറപ്പിച്ച് വെച്ചിടുട്ട് എത്ര സ്വർണത്തിന് വില കൂടിയാലും അവര്ടെ ഉപ്പ അവര് കൊടുക്കാൻ ഉള്ളത് കൊടുക്കും എന്ത് ന്ന വെച്ചാൽ പെണ്ണിന്റെ എന്താച്ച ഡ്രസ്സ് ണാൻ വെയാത്ത രീതിയിൽ ഉള്ള സ്വർണം ഏത് സാരി ടെ കളർ പോലും നമ്മുക്ക് പറയാൻ വെയായിരുന്നു അത്രക്കും സ്വർണം മായിരുന്നു
അങ്ങനെ അവർ എന്ത് മാത്രം സ്വർണം വാങ്ങി വെചിട്ടുണ്ട്
ആയ് പഴയ സ്വർണം അല്ലോ എല്ലാഅയോ അറ്റിക്ക് കളക്ഷ്ൻഉണ്ടല്ലോ അത് പോലെയുള്ള സ്വർണം വരുന്ന്അതു വില കൂടി നമ്മള് സാധനേർമൽ ഇപ്പോ സ്വർണം അല്ലാ എല്ലാം പരപര്യായരിതിയിൽഉള്ള അറ്റിക് അയിട്ടുള്ള തനി തങ്കം എന്ന് തന്നെ പറയാം
അത് ശരി ആ എന്തോ ചെയ്യാം ഇത് ഇപ്പോ കാണുമ്പോ പാവപ്പെട്ട കൊച്ച് ങ്ങൾക്ക് ആ വിഷമം ഈ കാശ്ഉള്ളവൻ ഇങ്ങനി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാല് സാധരണപ്പെട്ട അച്ഛനും അമ്മയും എന്ത് ചെയ്യും
ഇന്ന് ഇന്ന് ഇ കാശുള്ളവൻ എന്നി ഇപ്പോ പറയുന്നത് വെച്ചാൽ തോനെ സ്ത്രിധനം കൊട്ത്ത് കല്യാണം കഴിക്കുന്നവർ അവർ അത്വ മത്യം അങ്ങ് എത്തും എന്താ നും ഇത് ഉള്ളവർഅവ അവർക്ക് കൊടുക്കും തോറും ചോദിച്ച ഇനിയും കിട്ടും കിട്ടു കിട്ടും നുള്ള രീതിയിലാ അവട്ടെ ആ ഒരു ജീവിതം അതിന് അതിനനുസരിച്ച് ആത്മഹത്യ കൂടുവാ സാധാരണക്കാർക്ക് പിന്നെ നമ്മൾ ഉള്ളത് കൊടുത്ത് കെട്ടിച്ച് കല്യാണം കഴിച്ച വിട്ടാലും പിന്നെയും അവർക്ക് ചോദിച്ച ഇത്രേ ഉള്ളള് മനസ്സിലൊ ഇത് കാണാം ഇത് അങ്ങനെയല്ല ഉള്ളവർക്കാണെങ്കി വീണ്ടും വീണ്ടും അവര് ചോദിച്ച ഇനിയും അവര് കൊടുത്തു കൊടുക്കാനുള്ളവര് പിന്നെയും കൊടുത്തോണ്ടിരിക്കും. പെൺകുട്ടിയുടെ ജീവിതമലെന്ന് കരുതി ചിലവർ ഒരു പരിധി വരെ കൊടുക്കും പിന്നെ അതങ്ങ് നിർത്തും പിന്നെ അതിനെ കല്യാണം കഴിച്ചു കൊണ്ട പോയി വീട്ടിൽ അതിനെ ചൊല്ലിയിരിക്കും ന്നെ ബാക്കി വഴക്ക് നടക്കുന്ന
അതാണ് ഈ അടുത്ത സമയത്ത് കാശുള്ളവരുടെ എന്ന സമൂഹത്തില്ലേ ഇപ്പം കൊറേ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടായേക്കുന്നത്. എത്ര സ്വർണം കൊടുത്തോ അതിലേറെ വേണെന്നും കാർ അതില് വലുത് വേണെന്നും കാശ് അതില് വലുത് വേണോ എന്നൊക്കെ പറഞ്ഞ കൊച്ചുങ്ങളെ അപായപ്പെടുത്തിക്കുന്നത് അതും ശരിയാ ഒന്നും ഇല്ലാത്തവരു ഇടയിൽ അങ്ങനെ എന്തേലും ചെറിയ പ്രശ്നങ്ങൾ അങ്ങ് ഒതുങ്ങത്തേ ഉള്ളൂ കാരണം ഒരുപാട് മുതല് വേണന്ന് തിന് വഴക്കിട്ടാലും അവർക്ക് റിയാം എവിടന്ന് എടുത്ത് കൊടുക്കൻ അവർക്ക് ഇല്ല വെറുതെ വഴക്കുണ്ടാവാനല്ലാതെ പ്രയോജനംന്നുമില്ലന്ന്. പക്ഷെ കാശുള്ളവൻന്റെ അടുത്ത് വഴക്കിട്ട് കഴിഞ്ഞാൽ അവർക്കറിയാം വീണ്ടും എവിടുന്നേലും അച്ഛനും അമ്മയും കൊണ്ട് കൊ കൊടുക്കുന്ന്അ ആ ഒരു
അതിനെ അനുഭവിക്കുന്നത് പാവം പെൺ കൊച്ചിങ്ങ
അതാന്ന് അതാ കുഞ്ഞു പെൺ കൊച്ചുങ്ങളൊക്കെ ഉറച്ച തീരുമാനമെ ടുക്കേണ്ട സമയം ഒരുപാട് വൈകിയിരിക്കുന്നു അവർക്ക് സ്വർണം അല്ല ആവശ്യം അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും ആണെന്ന്
ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പിടിച്ച് നിക്കാൻ പറ്റും. അഥവാ നമുക്ക് ആ ബന്ധം വേണ്ടാന് തന്നെ വിചാരിച്ചാൽ നമുക്ക് ഇപ്പറത്ത് നമുക്കൊരു ജോലി ഒണ്ട് നമുക്ക് പ്പൊ നമ്മടെ നമ്മള ഒറ്റക്കാലിൽ നിക്കാന്നൊരു താങ്ങായിട്ടൊരു ജോലി ഒണ്ടെങ്കിൽ നമുക്ക് ആ ബന്ധം വേണ്ടാന്ന് ന്നെ വെക്കാം ഈ മറ്റൊരാളുടെ തണലിൽ ജീവിക്കേണ്ടി വരുമ്പോഴാ നമുക്ക് അ വീട്ടി ചെന്നാ നും അമ്മയ ആണല്ലോ നമുക്കൊരു ബാ ബാധ്യ നമ്മളെ ഒരു നമ്മളവർക്കൊരു ബാധ്യതയാകുമന്ന് ചിന്ത വരും അങ്ങനെയൊക്കെ പല ഇതിൽ
അതാണ് കാരണം ഇപ്പ എപ്പോഴും കുഞ്ഞുങ്ങള് ചിന്തിക്കുന്നില്ല പെട്ടെന്ന് വിചാരിക്കുവോ കല്യാണോ അതാ നല്ല ജീവിതം ചിലപ്പോ അവരുടെ ആ കൺമുമ്പിൽ കാണുന്ന ഒന്നോ രണ്ടോ ജീവിതങ്ങൾ നല്ലതായിരിക്കും ഏതേലും ഫ്രണ്ട്സോ ബന്ധു ക്കളോ ക്കെ അടിച്ചു പൊളിച്ച് നടക്കേ ചെയ്യുന്നേയി കാണുന്നത്. അന്നേരം അവരും വിചാരിക്ക അവരുടെ ജീവിതവും അങ്ങനെ ആയിരിക്കോന്ന്. അന്നേരം വിചാരിക്കാ ജോലി ഇല്ലെലും വേണ്ടിയില്ല കല്യാണോ വലുതന്ന് പക്ഷെേ യഥാർത്ഥത്തിലുള്ള ജീവിതം തുടങ്ങുമ്പൊഴല്ലേ ന്നു ആയിര് ന്നില്ല ഒരു ജോലി വേണമായിരു ന്നു എന്നുള്ള ചിന്ത വരുന്നത്.
ചിന്ത വരുന്നത്. ഉം ഉം ആന്നാന്നാന്ന്
അതാ ഈ സ്ത്രീധനം ഒരു പര് ല്ല പ്രശ്നം തന്നാ സമൂഹത്തില് എത്ര സ്ത്രീധനം കൊടുക്കരുത് വാങ്ങിക്കരുതെന്ന് വെച്ചാലും അതൊണ്ട് അഹ് അത് സമ്മാനമായിട്ടാന്നും പറഞ്ഞോ വേറെ ഏതേലും രീതീലാന്നു പർഞ്ഞോ ഒക്കെ അവര് വാങ്ങിക്കുന്നുണ്ട്
ആന്നന്നെ തന്നെയല്ലാ എന്താ കൊടുക്കുന്നവരല്ലാ ഇച്ചിരി ആണ്. അന്നേരം കുറച്ച് എന്ന ഈ സ്വർണ്ണോന്നൊക്കെ പറഞ്ഞ ചുമ്മാത ആഡംബരത്തിന് വേണ്ടി അങ്ങ് കൊടുക്കുവ എന്നാ അത് അതൊരു സ്വത്തിന്റെ രൂപത്തിലോ കൊടുക്കാമെങ്കിൽ പ്രയോജനമെങ്കിലും പെടും ആഡംബരത്തി എന്തോ കൊടുത്താ ചിലപ്പം അതാ പെൺകുട്ടി തന്നെ ഉപയോഗിക്കണ എന്നില്ല അതാ കല്യാണം കഴിച്ചൊണ്ട വന്ന വീട്ടില ആ പയ്യൻന്റെ ബന്ധുക്കളോ പയ്യനോ അങ്ങനെ അർഹഥപ്പെട്ട ആരെങ്കിലും ഒക്കെ ആയിരിക്കും അത് ചിലപ്പോ ഉപയോഗിക്കാം ചിലപ്പോ ഈ പാവം പിടി പെൺകുട്ടികൾ അതങ്ങു കൊടുക്കേം ചെയ്യും അവസാനം ആ സ്വത്തോ എന്തെങ്കിലും ആ പെൺകുട്ടിയുടെ പേരിൽ അങ്ങ് എഴുതി വച്ച ആരും അങ്ങോട്ട് വരത്തില്ല അതെ അതിന്റെ പേരി
ആന്ന് ഒരു വസ്തു വാങ്ങിക്കയോ അതിന്റെ പേരിലൊരു വീടോ അങ്ങനെ എന്തെങ്കിലും വാണെന്നുണ്ടെങ്കി സത്യവ അതു അവിടെ കിടന്നോളും അല്ല സ്വന്തം പേരീല് ആ ക്യാഷ് ബാങ്കിലടിക്കോ അങ്ങനെ എന്തേലും ആണെങ്കിൽ സേഫ് ആയിട്ട് അവടെ കിടന്നോളും സ്വർണ്ണം വാങ്ങിക്കെ ചെയ്യരുത് സ്വർണ്ണം ഒരു എന്താ പറയാ നമ്മൾ കാശ് കൊടുത്ത് ന നമ്മൾക്ക് ഉള്ള ആ ഒരു ഡെഞ്ചറിനെ സ്വന്തമാക്കുന്ന പോലെ സ്വർണം വാങ്ങിക്കാ ആരും സ്വർണ്ണം വാങ്ങിക്കാതിരിക്കാവോ ഈ സ്വർണത്തിന്റെ വിലയും അങ്ങ് കൊറയും ഈ നാട്ടിലെ ഇത്രയും പ്രശ്നങ്ങളും കുറയും സ്ത്രീധനത്തിന്റെ പേരിലുള്ള.
ഉം ഉം ഉം ആന്ന് ആന്ന് ആന്ന് ഉം പിന്നെ പാവംപിടിച്ച
ആന്ന് ആ ഇത്രയും കാശുള്ളവന്റെ ഇടയിൽ പാവം പടുത്തം പിടിച്ച കൊച്ചുങ്ങളും കൂടെ ജീവിക്കുകയും വേണം
ജീവിക്കണം അതാണ് ആ പിന്നെ തോന്നെ ഇപ്പം എല്ലാരും അങ്ങ് കണ്ടുപിടിച്ചങ്ങ് വെക്കും കണ്ടുപിടിച്ച് വെക്കുന്നതും ഏ കണ്ടുപിടിച്ച് വെച്ചാലും ശരി ആ കൊടുക്കേണ്ടവരാണെങ്കിൽ അങ്ങ് കൊടുക്കും പിന്നെ ഇല്ലാത്തവരെങ്ങാണേ ഉള്ളൂ ആ നടത്തി കൊ നടത്തി കൊടുക്കാന്നൊള്ള രീതില് അങ്ങനങ്ങു വിടുന്നത്. കാശുള്ളോർക് പിന്നെ എങ്ങനെ സ്വന്തവായിട്ട് കണ്ടുപിടിച്ച് വെച്ചാലും അവരങ്ങു നടത്തികൊടുക്കേം ചെയ്യും കൊടുക്കാനൊള്ളത് കൊടുക്കേം ചെയ്യും.
കാശൊള്ള വീട്ടിലെ ചെറുക്കാനാന്നവർ ക്കന്നെ മൻസിലാവും അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ട് അതിങ്ങനെ നിക് നെലനിർതികൊണ്ട് പോവേം ചെയ്യും പിന്നെ വളർന്നു വരുമ്പോൾ അവരുടെ സമൂഹത്തില് സാറ്റസ് അനുസരിച്ചുള്ള രീതിയിൽ ഇവര് വളരുവേം ചെയ്യുവല്ലേ അന്നേരം പിന്ന ആ ചെറുക്കൻകൂട്ടർക്കും മൻസ് ലാവും പെണ്ണിനും മനസ്സിലാവും ആ രണ്ട് പേർക്കും പൈസ ഒണ്ട് ന്നാ പിന്നെ ഒന്നിച്ചങ് കല്യാണം കഴിച്ച് മുന്നോട്ട് പോകാന്ന്.
പ്പ ചടങ്ങുകളും
ഇല്ലാ അതാതധികപറ്റായി കാണിക്കുന്നത് അഞ്ചും ആറും ദിവസത്തെ കല്യാണൊക്കെ എന്തോ കാര്യത്തിനാ സാധാരണപെട്ടവനേറെ വെഷമോ ണ്ടാക്കുന്ന സാ സം
ആ ന്നാന്ന്. ഉം എന്നാ ശെരി. ഞാനന്നാ തെര ഇങ്ങനൊക്കെയൊള്ള തെര ക്കിലെക്കെ ആരുന്നു അതാ ഫോണൊന്നും എടുക്കാൻ പറ്റ്
ആ അതാ ഞാൻ കൊറേ ദിവസംകൊണ്ട് വിചാരികണ് ഇന്നൊന്നു വിളിച്ചിട്ട് എടുക്കുന്നുല്ല സ്റ്റാറ്റസും കാര്യങ്ങളും യാത്രയെ കാണുന്നുള്ളൂ വിശേഷോന്നു അറിയുന്നില്ല അങ്ങനെ വിളിച്ചതാ. ആ അത് അന്നേരം പിന്നെ നടക്കെട്ടെ അതിന് പോയിട്ട് വന്ന തുണികളൊക്കെ കഴുകാനൊക്കെയില്ലേ ഒര്
ആ ആ ഇപ്പ മഴ ആയതോണ്ട് പാട എന്നാലും ഉം ശെരിയെന്ന.
ആ ആ ശെരി ശെരി ആ